ഏ
ആഹ് എന്തൊക്കെ?
ആ എങ്ങനെ?
എന്തൊക്കെ റേഞ്ച് ഇഷ്യൂ നല്ലോണണ്ട്ല്ലേ?
റേയ്ഞ്ചിഷ്യു ഇണ്ട് തോന്ന്ണ്. മഴ പെയ്ത്ട്ടല്ലെ?
ഉം. എടക്കെടക്ക് കട്ടാവ്ണ്ട്. കേൾക്കാതാവ്ണ്ട്.
ഇനിക്ക് കേക്ക്ണ്ട്.
ആ ചെലപ്പൊരിത്ണ്ടെ
ആഹ് ചെൽപ്പ കാറ്റടിക്കുമ്പെ മഴല്ലെ നല്ല മഴയല്ലേ
ആഹ്
ഇപ്പം മൊത്തത്തിലൊരു ആ സീസണൊരു മഴ പെട്ടെന്ന് തൊടങ്ങിട്ട് റ്റ്ണ്ട്ല്ലേ ഇപ്രാവശ്യം കൻത്തമയതൻ
തൊടക്കത്തിൽ തന്നെ നല്ല പണിയും വന്ന്ക്ക്ണ് ചെലെട്ത്തൊക്കെ
ആഹ് അതെ അവിടെക്കെ എന്ത എന്തേങ്കലും പ്രശ്നങ്ങള്ണ്ടോ
ഇല്ല ഇവിടെ ഒന്നും കുഴപ്പല്ല. നല്ല വാർത്തീലിങ്ങനെ കാണേ. അവിടെ അങ്ങനെ ഇവിടെങ്ങനെ പറഞ്ഞിട്ട് ഇന്നലെ കണ്ടില്ലേ മറ്റേ ഫിലി പെയ്ന്ലൊ ഔടെ ടെ ഭൂച്ചലനൊക്കെ
ആഹ് ഞാൻ വാർത്തകള് കാണാറില്ല
ആ ഞാന് ഫോണില് റീൽസിലൊക്കെ ഇങ്ങനെ കണ്ടത
ആഹ് അപ്പൊ പൊതുവേ നമ്മള് ഷോർട്സ് ഇട്ത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നല്ലാതെ. വാർത്തകളൊക്കെ കാണാൻ മടിയാണല്
ഉം
അങ്ങന
അപ ഇന്നെ ചെൽപ്പം വാപ്പ ടി വി വക്കുമ്പം അങ്ങനെ ഇര്ന്ന് കാണും. ഇന്റെ കുട്ടി കാണാനായക്കുലേ. ഓൻക്ക് എപ്പളും ഓന്റെ കൊറ്ച്ച് വി വെക്കണം
ആഹ് ഇവടിം മക്കള് ഇവിടെ ടി വി ഒക്കെ ഇണ്ട്. ആഹ് പക്ഷെ മക്കള് എന്തേലും പ ടൂണക്ക്ടും അങ്ങനെ പിന്നെ എങ്ങനെ മോന് എങ്ങനെ ഫോണിലൊക്കെ ഫോണൊക്കെ ഉപയോഗിക്കോ.
ഉം ഓ ഫോണ് ഭക്ഷണം കഴിക്കുമ്പളൊക്കെ ഫോണു വാണം അല്ലെങ്കിൽഒരു ഉരുള അയ്ന് എറങ്ങിപ്പോവൂല്ല
ഭയങ്കര ബുദ്ധിമുട്ടാല്ലെ ന ഇപ്പ എല്ലാ മക്കക്കും അതാണ് പ്രശ്നം ഫോണിന് അഡിക്ഷനേ
ഉം നമ്മള് ഒരു വട്ടം കൊടുക്കും. ഞമ്മളെ സുഖത്തിന് പിന്നെ നമ്മളെ ന്നെ പെടു ചെയും
ആഹ് ഞാൻ കൊടുക്കലില്ല
ഇൻ്റെ മാപ്പള വിളിച്ച നല്ലോണം ചീത്തറിം. മാപ്പള വിളിച്ച മേം ഫോൺ എടുത്തക്കും.
ഹ ഹാ അഹ് ശെരി ഇവിടെ ഫോണ് ഞാൻ കൊടുക്കല് ആഹ് ഇപ്പ എല്ലാ മക്കളും ഇപ്പം ഒരു ഒരു വീട്ടിലെ അവസ്ഥയല്ലെ. എല്ലാ ആ വീട്ടിലും അവസ്ഥ അങ്ങനെന്ന മക്കള് ഇങ്ങട്ട് ഫോണില് ഇങ്ങട്ട് കളിക്കാന് അല്ലെങ്കി വാഷി ബാത്റൂമിൽ പോണെങ്കി ഭക്ഷണം കഴി ക്ക്ണങ്കിലെ രാവിലെ എണിക്കുമ എന്നെ ഫോണ്ന്ന് പറഞ്ഞ്കരഞ്ഞിട്ട്. എണീക്കണ മക്കളൊക്കെ ഉണ്ടല്ലോ
എന്റെ കുട്ടിനൊക്കെ നിസ്ക്കരിക്കുമ്പോ അത് കൊടുത്തിരുത്തും അല്ലെങ്കി ഇങ്ങനെ എന്തേലും കാട്ടുള്ളൂ കുഞ്ഞിന് മൂതുകത്ത് കേറിട്ട് കാ ചെറിയ സ്പെയിസ്ള്ളു നിസ്‌ക്കാരിക്കാന് റൂമിലേ ട്ട് ഓള് കട്ടിൽ മേൽ കേറി നിക്കും എന്നിട്ട് എന്റെ മേത്ത് കേറ
ആഹ്
അവ്ങ്ങ ഒന്ന് ഞമ്മളൊന്ന് കുമ്പിടുമ്പോ കയിഞ്ഞില്ലേ
ആഹ് അതെ അതെ
ഓതാനും അയ്ക്കുലോ അപ്പൊ എന്തേലും പൂച്ചക്കുട്ടിനെ എന്തേലൊക്കെ വെച്ചൊടുക്കും ഇമ്മച്ചി പൂച്ച ചടിച്ചീ പറഞ്ഞിട്ടേ ചിലാവൻ പോണ്ടേ
ആഹ് അതാ മക്കക്ക് നമ്മ നമ്മട ആ സമയത്തെ സാഹചര്യം കൊണ്ടൊക്കെ നമ്മള് ചെ കൊടുക്കണായിരിക്കും പക്ഷെ അത് പിന്നെ നമ്മുക്കന്നെ വെനയാവും ഭയങ്കര ഇതാണ് അപ്പൊ മക്കൾക്ക് എന്ത് മക്കളായാലും പക്ഷെ ഞാനിപ്പോഴും വിചാരിക്കലിണ്ട്ട്ടോ ഇവര് അങ്ങനെ ചോ ത്തപ്പം അല്ലെങ്കി എന്റെ ഫോണ് കണ്ടാലൊന്നും അങ്ങനെ എടുക്കൊന്നു ഇല്ല
ആഹ് കൊടുക്കേന്ന് നമ്മളോ കൊടുത്തിട്ട് മക്കളിങ്ങനെ
ആഹ് അതെ ചില മക്കളൊക്കെ അങ്ങന ചോയിക്കണ കാണുമ്പോ എനിക്കന്നെ ദേഷ്യം വരും ഇപ്പൊ എന്റെ സിസ്റ്റേഴ്സിന്റെ മക്കളന്നെ എല്ലാരും നല്ലോണം ഫോണിന് അഡിക് അഡിക്റ്റാ. കുട്ടികളിങ്ങനെ ഓൺലൈൻ ഗെയിംസൊക്കെ കളിച്ചിട്ടേ അവർ കൂട്ടായിട്ടിരിക്കുമ്പോൾ
കുട്ടികള് ഇത് ചോയിച്ചിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് ഇണ്ടൊരു വാശി നിലത്ത് കിടന്നു ഉരുളരും ഞാ നമ്മള് എന്തൊക്കെയാ വിളിച്ചാന്ന് ഓൽക്കന്നെ അറിയില്ല അപ്പളന്ന ഒരു ദേഷ്യം വരും.
ആഹ് അതെ അതേപോലെ വല്ല്യ മക്കളും അതെ ആഹ് വല്ല്യ മക്കളും ഫോണിന് അഡിക്റ്റ് ആയിട്ട് അവര മറ്റേ ഇപ്പോ ഓരോ ഗെയിംസ് ഒക് ക്കൊണ്ടല്ലോ അതൊക്കെ കളിച്ചിട്ട് കുട്ടികള് ഇങ്ങനെ ഓരോ വാർത്തയിലൊക്കെ നമ്മള് കേക്കലില്ല ആഹ് ആത്മഹത്യ ചെയ്ത്. അങ്ങനെ ഇങ്ങനെ പിന്നെ ഫോണ് കൊടുക്കാത്തേന് ആത്മഹത്യ ചെയ്ത മക്കള്ണ്ട് അപ്പ നമ്മള് ആ അതൊക്കെ ഒരു അഡിക്ഷനാണ് മക്കക്ക്.
പിന്ന ഓരോ അസുഖം പോലെ ആവുകാണ് ഇതിറ്റൊക്കെതേ ത് കിട്ടാതാവുമ്പോ ഒരു സൈസ് പ്രാന്തെളകലാണ് ഒരു ഹിച ഇപ്പൊ കിട്ടീട്ടില്ലെങ്കിൽ പിന്നെ ഓരോരോ കാട്ടിക്കൂട്ടല എന്തോ ഒരു കാട്ടലന്ന് ഒര പിന്നെ ഒരു അന്തം ഇണ്ടാവൂല്ല.
ആ ഒരു മ ഫോണിന് കൊറെ നല്ല ഉപയോഗങ്ങളുണ്ട് നമുക്കിപ്പോ ഫോ ഫോൺ എന്ത് കാര്യത്തിൽ ഇപ്പോ നമുക്ക് ഫോണില്ലാതെ ജീവിക്കാൻ പറ്റൂല്ലല്ലോ അപ്പ നമ്മള് വെള്ളം ഭക്ഷണം എന്നൊക്കെ ആ ഇപ്പൊ വെള്ളം ഭക്ഷണം എന്നൊക്കെ പറയും പോലെ നമുക്ക് എന്താ പറയാ അത് പോലുള്ള ഒരു സാധനാണല്ലോ നമുക്ക് ഒഴിച്ച്കുടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഫോണ്. ഇപ്പൊ പണ്ടത്തെ ആൾ ആൾ പണ്ടത്തെ കാലത്തൊക്കെ പറഞ്ഞാൽ ഇപ്പോ ഫോൺ ഒരു വീട്ടില് ഒരു ലാൻഡ് ഫോൺ ഇണ്ടാവും. അതിക്കാണ് ഗൾഫിൽ ഉള്ളോലൊക്കെ വിളിക്ക ഇപ്പ ഇന്റെ ഇപ്പയൊക്കെ വിളിക്ക അങ്ങനെയാണ് അല്ലെങ്കി ബൂത്തിൽ പോയൊക്കെ വി വിളിക്ക ച്ചിരുന്നെ അന്ന്
ആഹ്
പിന്നൊരു റിലയൻസ് ഫോണ് ഇറങ്ങി അതിൻ്റെ സൗണ്ട് ഏതായാലും പത്ത് വീടപ്പുറം കേക്കും.
ആ അങ്ങനെ ഇണ്ടായിരുന്നോ?
ആഹ് നല്ല സൗണ്ട് ആയിരുന്നല്ലോ അത് ആ അതിൻ്റെ സൗണ്ട് ഭയങ്കര സൗണ്ടായിരുന്നു. അത് ഇങ്ങനെ ബെല്ലടിക്കുമ്പോൾ ലാൻ ഫോ ല കൊണ്ട് പോ നട ക്കാൻ വയ്യല്ലോ, ഈ മൊബൈൽ ഫോൺ അന്നൊന്നും ഈ ചെറിയ മൊബൈൽ ഫോൺ തന്നെ വന്നിട്ടില്ലല്ലോ
ആഹ്
പക്ഷെ ഇപ്പൊക്കെ അങ്ങനെയല്ല, ഇപ്പൊ പ്രവാസികളായാലും അല്ലെങ്കിൽ ഇപ്പ ദൂരത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ആയാലും നമുക്ക് വീഡിയോ കോൾ ആയിട്ടും എന്നും കണ്ടു വിളി
ഉം ആ ഒരു വീട്ടില് ആളെണ്ണം പോണന്നെ ഇപ്പയി
ആ അതെ ആളെണ്ണം കുറവായിരിക്കും ഫോണ ആയിരിക്കും
ഉം ഉം പിന്നെ റീചാർജിന് ആയി തിന്നാൻ കൊടുക്കണം നല്ലൊരു സംഖ്യ.
ആ അതെ ആ ഇപ്പൊ ഭയങ്കരയിട്ട് കൂട്ടിയിട്ടുണ്ടല്ലോ?
ഉം പത്തഞ്ഞൂറുപ്പയ വേണം ഒരു മാസം ന് ചില ഇതിന് ഇരുപത്തെട്ട് ഈസം ആഹ് എന്നിട്ട് ഒല് ഓഫറാണ്ന്ന് പറഞ്ഞിട്ട് ഇരുപത്തെട്ട് ദിവസം
അതെ അതിപ്പോ ഒരു
ഒരാളെ ഫോണ് ആവുമ്പോ എത്രായി ഒരു വീട്ടില് അഞ്ചാറ് ആൾുണ്ടെങ്കിൽ
അതെ പിന്നെ ഇപ്പ സ്കൂളിലെ കാര്യങ്ങളൊക്കെ വാട്സപ്പില്
ആ ഞമ്മക്ക് അത് ഇല്ലാണ്ട് പറ്റൂല്ല ടി സിസൊ ഒക്കെ അങ്ങനെ വിടും പിന്നെ നമ്മള അറിയിലന്ന് പറയാനും പറ്റൂലല്ലോ?
അതെ അതെ പിന്നെ ഇപ്പോ കൊറോണന്റെ സമയത്തൊക്കെ ഫുൾ ഓൺലൈൻ ക്ലാസ് ആയിട്ട് ഫോണില് അന്നൊക്കെ ഫോണില് ആ നെറ്റ്
അന്ന് തുടങ്ങിയതാ തോന്നുന്നു ടീച്ചേഴ്സ് ഫോൺ കൂടി വിടെലല്ലാം.
അതെ അതിന്റെ മുമ്പൊന്നും അങ്ങനെ വിട്ടിരുന്നില്ല. ഇപ്പൊ അത് ഭയ ഭയങ്കര ബുദ്ധിമുട്ടായ്ക്ക്ണ്
ഓരോ വിഷയത്തിനും ഓരോ ഗ്രൂപ്പൂ ണ്ടാക്കി ആഹ് കൂടുതല് പണ്യാ ക്കീക്കുണു ആഹ് അതല്ലയ് ഓല് ഓലെ എളുപ്പ പണ്യാ ക്കീക്കുണു ള്ള വർക്കൂ തൊക്കൈലാ വുടും ന്നാ പിന്നെ ഹ് താക്കണ്ടല്ലോ കുട്ട്യാള് അർഞ്ഞിട്ടുണ്ടാവൂല
ആഹ് ഇവടെ ഇവടെ എന്താ പറയാ മക്കക്ക് അമ്മളെ മക്കളെ പഠിപ്പിക്കണ അത് നമുക്കെ ന്തേലും അറ്യേണം
ആഹ്
മ്മള് പഠിക്കണാദ്യം ഇത്തറീം മെമ് മെസ്സേജ് ട്മ്പക്കും പിന്നെ ഞമ്മള് അതിന്റെ എടേല് മർന്നാലോ എന്തെങ്കിലും ആയാലോ മക്കളത് അറിയൂല്ല അവര് ക്ലാസ്ന്ന് പറയാതെ എല്ലതും ഇതിൽ പിന്നണ്ട് വ്ടും അല്ലെങ്കി ചെലപ്പോ രാത്രി പത്ത് മണി ആ സമയ ട്ടൊക്കെ വിട്ണോരൊക്കണ്ട്
ആഹ് ന്റെ കുട്ടി ന്നോടൊയ്ച്ചും ഇതൊന്നും ന്റെ ടീച്ചറ് ന്നോട് പർഞ്ഞ്ട്ടില്ലല്ലോ ന്നോട് എയ്താം പർഞ്ഞ്ട്ടില്ലാറീം ടീച്ചറ് മ്മച്ചിനോട് പർഞ്ഞ്ക്കുണു പർഞ്ഞ്ക്കുണു പർഞ്ഞു ഞാന് ആഹ് ഇന്നലെക്കെ ഒരുപാട് എഴ്താണ് അപ്പ ന്നൊട് ടീച്ചറ് ന്നോട് തൊന്നും എയ്താം പർഞ്ഞ്ട്ടില്ല മ്മച്ചി വെർതനെ പറയാണ് ഞാനൊ കടന്നോറ പണീലാന്ന് ഞമ്മക്കെന്താ
അതന്നെ അതാ പർഞ്ഞേ ഫോണിന് ആഹ് ഒര് വേ ക് ഫോണിന്റെ ഉപയോഗങ്ങള് ന്ന് പർഞ്ഞാല് നല്ല കൊറേ ഉപയോഗങ്ങള്ണ്ട് ഇപ്പം കൊറേ സ്ത്രീകൾക്കായാലും വീട്ട വ്ട്ട്ലിങ്ങനെ വെർതെ രിക്കുമ്പോ കൊറേ ഓൺലൈൻ ഓപ്പർച്ച്യൂണിറ്റീ സൊക്കെ ണ്ടല്ലോ അങ്ങനെ എന്താ പറയാ ജോലികളൊക്കെ ഇല്ലേ ഇങ്ങനെ അത് ഓരോരോ ഇതൊക്കെ ഹ്മ്മ് ഓപ്പർച്യൂണിറ്റീസൊക്കണ്ട് ഓൺലൈനായ്റ്റ് വർക്ക് ഫ്രോം ഹോമായ്ട്ടൊക്കെ ജോബ് ചെയ്യാന്ള്ള ഓരോ മെത് ഇതൊക്കെണ്ട് അവസരങ്ങളൊക്കണ്ട്
ഹ്മ്മ് ചെറിയ ഏണിങ്ങ്സാണെങ്കില് ഇപ്പം ഈ സ്റ്റാറ്റസ് വർക്കും അങ്ങനൊക്കെ ഹ്മ്മ് പക്ഷെ ചെ ചെലേ ഫെയ്ക്കളും ന മുക്കത് തിരിചെറിയണം അതാ പ്രശ്നം ഹ്മ്മ് കാര്യാ യിട്ട് ഞമ്മള് പെണ്ണ്ങ്ങളതില് പോയി ചാടുംചെയ്യാ
ആഹ് അതെ അതെ നമ്മള് വെറുതെ വീട്ട്ലിരി ക്ക്യാണ് പിന്നെ അതുവല്ല ഇപ്പ പണ്ടത്തെ പോലെയല്ല എല്ലർക്കും ഓരോ ഏണിങ്ങ്സ് വാണം ഇന്ന്ള്ള ഒര് ചിന്തായാണ് കാരണം ഒരു ഒര് പുരുഷന് മാത്രം നോക്കിക്കൊണ്ട് ഒരു കുടുംബം മൊത്തം കൊണ്ടു പോവാന്ന്ള്ളത് ആഹ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അത്ര ത്തോളം എക്സ്പെൻസ് കൂടീട്ട്ണ്ട് ചെലവ്കള്ന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റയ്ലും കാര്യങ്ങളൊക്കെ മാറീട്ടില്ലേ
ആഹ്
അപ്പതിനൻസരിച്ച്ള്ള മാറ്റം
പിന്നെ ഞമ്മക്ക് എക്സ്പെൻസില് കാണ് വെല വരവിലില്ല ചെലവ് കൂട്ന്ന്ണ്ട്ന്നല്ലാതെ വരവ് ആഹ് ആ രീതീലെന്നേണല്ലോ മുന്നോട്ട് പോണത് അപ്പൊ
വെലീം എവടെ തൊട്ടാലും പൈസേ വാണ്ടേ
ആഹ് അതെ എവട്ക്കും എറങ്ങാൻ വയ്യ ഇപ്പൊ നമ്മള്പ്പോ എന്തെങ്കിലും ഒര് ടൗണില് പോയി വന്നാ തന്നെ കയ്യ്ല്ള്ള
ഇമ്മച്ചിയേ ഹ്മ്മ് നമ്മള് വിചാരിച്ചീലൊന്നും ഒത്ങ്ങൂലെയ് നമ്മള് ആയിരം വിചാരിച്ചാ മുവ്വായിരത്തിന്റെ ചെലവേക്കാരം
അതെ അതെ പിന്നെ ഓർക്കാപ്പുറത്തോരോ അതിന്റെ എടേല് എമർജൻസ്യായിട്ടെന്തെങ്കിലും അസ് സുഖങ്ങള് മക്കക്കോ ഒക്ക വന്ന് കൈഞ്ഞാല് അതും
എന്തായാലും പിന്നെ ആഹ് അപ്പം എന്താ പറയാ നമക്ക് അപ്പ അമ്മള് വിചാരിക്ക എന്തെങ്കിലൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടീണെങ്കില് നമുക്ക് ജോലി ചെയ്യേർന്നു അല്ലെങ്കി അല്ലെ നമുക്കൊര് എണിൻസ് നമ്മളെ ആഗ്രഹങ്ങള് ആഹ് നമ്മളെ ആ ഗ്രഹങ്ങളൊക്കെ ല്ലേ നമുക്ക് എല്ലാ അപ്പാവശ്യങ്ങള് നമ്മളെ ഭർത്താക്കന്മാര് നമ്മളെ സാധിപ്പിച്ചെരും പക്ഷെ അതുപോലെയല്ലല്ലോ ആ
ഹ്മ്മ്
വേണം അത് നമ്മക്ക് അവരോട് പറയാൻ തന്നെ മടിയാവല്ലോ
ഹ്മ്മ് ഒക്കപോലോട് പറയുമ്പോള് ഞമ്മക്ക് ഓലെ കയ്യില് പൈസല്ലാന്ന് നമ്മക്കറിഞ്ഞിട്ടും പിന്നിത് നമ്മള് പറയുമ്പഴും അതൊരു ബുദ്ധിമു
ആഹ് ബുദ്ധിമുട്ടാണ്. പിന്ന നമ്മളങ്ങനെ പറയൂല പിന്നെ ഇപ്പ നമക്ക് മക്കളൊക്കെ ഇണ്ടായി കഴിഞ്ഞാ പ്ര ത്യേകിച്ചും പറയൂല. ഒറ്റയ്ക്കൊക്കാവ്ണ കല്യാണം കഴിയ്ണ സമയത്ത് ത്തോ അങ്ങനെയുള്ള സമയൊക്കേണെ നമുക്ക് പറയാം. അപ്പോ ചെലവ് കൂടുതലില്ല ഇപ്പോ മക്കളൊക്കെങ്ങനെ മക്കളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചന്നെ ചെലവല്ലേ അപ്പം അത്പ്പം ഒരാളെ കൊണ്ട് മാത്രം പറ്റുന്നല്ലാത്തൊണ്ട് പിന്നെ എല്ലാ സ്ത്രീകൾക്കും ഏഹ് ഇപ്പം ഇപ്പ വിദ്യാ ഇപ്പ പഠിപ്പ്‌ നിർത്തിയാരായിക്കോട്ടെ പത്താം ക്ലാസിന്ന് കല്യാണം കഴിഞ്ഞോല് പ്ലസ്ടുന്ന് കല്യാണം കഴിഞ്ഞോലൊക്കെ വീണ്ടും പെട്ടൊന്ന് പഠി
ഹ്മ്മ് ഒക്കെ പഠിച്ച് ജോലി കടക്കഞ്ഞെ ഇപ്പൊ കുട്ടിയേളൊക്കെ പിന്നെ പെൺകുട്ടിയക്കും ഒന്നും കല്യാണത്തിനും കുട്ടികളും നിക്കണില്ല ഒക്കെ പഠിച്ചു ജോലി ആവട്ടെ ജോലി ആവട്ടെ ഉം
അപ്പൊ പണ്ടത്തെ പോലെയല്ല പതിനെട്ട് വയസ്സായി പതിനെട്ട് വയസ്സ ഒരു ഇത് വെച്ചൊണ്ട് പതിനെട്ട് വയസ്സായാല് മാത്രം അല്ലെങ്കിൽ അതിന്റെ മുമ്പേ കല്യാണം കഴിച്ചു കൊടുക്കും പതിനെട്ട് വയസ്സ് ഇയല് എന്താ പറയാ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇനി ആർക്കും വേണ്ടി വരൂല്ല ഇപ്പ എവിടെ ഇപ്പ ഏത് മുതുക്കായാലും കൊണ്ടു പോോവല്ലോ
അപ്പൊ അങ്ങനെ ഇ ധൈര്യണ്ട് പാണങ്ങളെ മേടിക്കണ്ട് പെണ്ണ്ങ്ങള് കല്യാണം കഴ്യാതെ നക്കുന്നുള്ള പേടിയണ്ട ഉം
അവര് പറഞ്ഞ രീതിയിൽ നിന്നിട്ടില്ലെങ്കില് അവരറ്റ നിക്കത്തുംല്ല
ഉം
അപ്പം അതിന്റെയ ഒക്കെ ഓരോ ബുദ്ധി ഇതുണ്ട് എന്നാ പിന്നെ എന്താ
ഉം എന്താ ന്നാ ആയിക്കോട്ടെ
എന്ന ശരി
ഉം ഉം ഓഹ്